ആഹ് കേക്കാം കേക്കാം
ആ് എവടുന്നാ വിളിക്കുന്നേ
ആ ഞാൻ വിളിക്കുന്നത് തിരുവന്തപുരത്ത്ന്നാ ആ എവടന്നാ വിളിക്കുന്നേ
ഞാനങ്ങ് കോട്ടയത്തുന്ന്
ഓ കോട്ടയംകാരി അച്ചായത്തിയാണോ
ആഹ
ആഹാ കപ്പൊക്കെ കുത്തിയെടുത്തോ ആഹാ ഉച്ചയ്ക്കെന്നായിരുന്നു
ഇന്ന് ഉച്ചക്ക് അവിടെ ഏ നല്ല കപ്പ
മീനൊക്കെ ആയിരിക്കും ഞാനിപ്പോ ഒരു സദ്യ കഴിച്ചത് ഞങ്ങളുടെ തിരുവനന്തപരം സദ്യേനെ പറ്റി കേട്ടിട്ടുണ്ടോ
ഓ നിങ്ങടെ ബോളിയും പായസവും കിടുവല്ലേ.
ആ ബോളി മാസം കിടിലവാ അതിന് മുന്നേ മൂന്ന് വട്ടം ചോറ് വരും.
ആഹ
സൂപ്പറ സദ്യയനമ്മടെ നമ്മുടെ സദ്യയാണ് സദ്യ
നി ഒരു ദിവസേ ഞാൻ അവിടൊക്കെ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്
ആ ഹാ ഹാ ഞങ്ങള് അതൊക്കെയ ഞങ്ങളെടുത്തേ ഞങ്ങൾ കണ്ടുകണ്ട് മടുത്ത് അതൊക്കെ
ഓ പിന്നെ നിങ്ങളവിടെ മറ്റേ വർക്കലോ ബീച്ച്
വർക്കല ബീച്ച് കൊല്ലവാ കോവളാണ് തിരുവനന്തപുരം സൂല് വന്നിട്ടുണ്ടോ സൂല്
സുയില് ഞാൻ അവിടെ വന്നിട്ടില്ല ഞാൻ അവിടുത്തെ മ്യൂസിയത്തിലൊക്കെ വന്നിട്ടുള്ളു അങ്ങനെ
പ്ലാനറ്റോറിയം വന്നിട്ടുണ്ടോ
അവിടെ മാഴ്സിക്ക് അവിടെ വന്നിട്ടില്ല മറ്റേ മാഴ്‌സിക്ക് പ്ലാനറ്റ് അറിയാമോ നിങ്ങക്ക്
അതാ മറ്റേ ഈ മറ്റേ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നതണോ മാർസും അതാ പറഞ്ഞത് പ്ലാനിറ്റോറിയം
ഓ അവിടെ വന്നിട്ടുണ്ട്
ആഹാ ഞങ്ങളും അവിടെ പോയിട്ടുണ്ട് അവിടക്കെ യപ്പൊ മടുത്താ
ഉം എന്ന ചെയ്യ്ന്നെ
ഓ ചുമ്മാ ങ്ങനെ ഇരിപ്പെന്നെ എന്തെയ്യാനായിട്ട്
ഉം പഠിക്കുവാണോ
ഓ ഞങ്ങക്ക്പ്പൊ ഒരു എക്സാം കഴിഞ്ഞെള്ളു എനി ആറാന്തി അടുത്ത എക്സാമുണ്ട് നിങ്ങക്ക് എക്സാം വല്ലോണ്ടോ പ്പൊ
ഞാന് പഠിക്കുന്നെ പ്പൊരെക്സാം കഴ്ഞ്ട്ട് ങ്ങനെ ഇരിക്ക നി അടുത്തത് ആറാന്തി
പഠിച്ച് കയ്യാറായോ
ഇല്ല ഞാനിങ്ങനെ ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് നോട്ടെഴ്തി വെക്കും അന്നിട്ട് ഇങ്ങനെരുന്ന് പഠിക്കും അത്രയൊക്കെ ഒള്ളു ഇമ്പോർട്ടൻ്റ് മാത്രേ ഒള്ളൂ ഇന്നത്തെ വല്യ കൊഴപ്പല്ലായിരുന്നു എഴുതി വന്നപ്പോ നാല് പേജിന് രണ്ട് സബ്ജ
നാല്
നാല് പേജ് നിങ്ക്കെത്ര പേജ് വന്നു
എനിക്ക് ഫുള്ള് ഞാനെഴുതി
ഉം എനിക്ക് ബുക്ക്‌ളിത്തെ മാത്രം കംപ്ലീറ്റാക്കാൻ പറ്റുന്നില്ല
ആ തെന്തെ അതെന്തെലൊക്കെ വിട്ട് വിട്ടൊക്കെഴുതിയാ മതി
ഉം പിന്നെ എക്സ് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തോ നിങ്ങൾ അറ്റൻഡ് ചെയ്തോ എല്ലാ ക്വസ്റ്റിനും
ആ ഞാനെല്ലാം അറ്റൻറ് ചെയ്യും അറിയത്തില്ലങ്കിലും അറ്റൻന്റെയ്യും
ആ ഞാനും അങ്ങന ചെലതിന്റൊന്നും അറിയത്തില്ല അപ്പൊ നമ്മൾ പഠിച്ചതങ്ങെഴുതും
ആ അത്രേ ള്ളു ആ അതെ നല്ല ആരേലും നോക്കി ക്ക്യ പാസാകും അല്ലെ നമ്മളും
ശെരിയാ ഞാൻ വീട്ടില് പറഞ്ഞിട്ടുണ്ട്
ആ
ഫുഡ് കഴിച്ചോ
ഓ കഴിച് കഴിച്ച് അതല്ലേ പറഞ്ഞേ സദ്യ കഴിച്ചിട്ട് കെടക്കുവാ ന്ന്
അവിടെപ്പോ ചൂടാണോ
അയ്യോ ഭയങ്കര ചൂടാ ചൂട്ന്നൊക്കെ പറഞ്ഞണ്ടല്ലോ അടുക്കാൻ പറ്റത്തില്ല നമുക്ക്
ആ ഞങ്ങക്കിവിടെ മഴയാ
മരോ ആഹ് ഹ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ അവിടെയോ
എനിക്കും അമ്മ, അച്ഛൻ, അനിയത്തി
ആഹ ഹ അനിയത്തിന്ന് പറഞ്ഞാ പത്തിലാണോ പഠിക്ക്ന്നേ
അവളെനി ക്കൾ ഓരോ
ആഹാ അത് കൊള്ളാല്ലോ
ലെയ്റ്റായിട്ടുണ്ടായതാവള്
അത് കൊള്ളാം അപ്പൊ ഇങ്ങനെ കുഞ്ഞിപ്പിള്ളേര് നോക്ക ക്കുന്നോലാണോ നോക്കുന്നേ
ആദ്യോക്കെ ജനിച്ചപ്പ നല്ല രസായിരുന്നു ഒന്ന് രണ്ട് വയസ്സ് വരെ പിന്നാണെങ്കി അവർക്കങ്ങ് ഭയങ്കര കുറുമ്പല്ലേ
ആ പിള്ളേരായാ അങ്ങനാ
ഉം നമുക്ക് പിന്നെ അവളുടെ ഒരടിക്കൊന്നും ഇല്ലല്ലൊ
ഹിഹി എന്റെ ചേച്ചിക്കുണ്ട് പിള്ളേര് എനിക്ക് ഇതൊക്കെ തന്നെ അവസ്ഥ
അവര് രണ്ടേരും എന്ന എത്രേലാ പഠിക്കുന്നേ കുഞ്ഞു
ഹലോ അയ്യ ആ എളയത് കുഞ്ഞതാ എളയതിന് എത്ര വയസാ അ എനിക്ക് എത്രയിലാ പഠിക്കുനേന് ഓർമ്മ ഇല്ല
ഉം
മൂന്നായി തോന്ന്ന്നു ചെറുത് ഒന്നും അല്ല ഒന്നല്ല ഒരെണ്ണം യു കെ ജിയും പിന്നെ ഒരെണ്ണം
മൂന്നാം ക്ലാസിൽ ഓ അപ്പൊ വീട്ടില് അ നാട്ടില് നിന്ന് പഠിക്കുവാണോ അതോ ഹോസ്റ്റലിലാണോ
ആഹ ഞാന് നാട്ടിൽ നിന്നായിരുന്നു പഠിച്ചോണ്ടിരുന്നേ ഇപ്പൊ ഹോസ്റ്റലിലോട്ട് മാറി
ഓ തിരുവനന്തപുരത്തു തന്നെയാ
ആ തിരുവനപുരത്തു തന്നെയാ പശേ ഇത്തിരി ആകലേയ വീട്ടിന്നേ അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ബസ്സൊക്കെ ഇപ്പ ഭയങ്കര മടുപ്പാ
ഓ നിങ്ങക്ക് എപ്പഴൊക്കെയ ലീവ് കുന്ന
ലീവ്ഞങ്ങക്ക് എപ്പോഴും ണ്ട്ഞങ്ങക്ക് വീക്കെന്ഡിലൊക്കെ ലീവ് കട്ടും
ആഹ
നിങ്ങക്ക്
നമക്കാണെങ്കില് ഇതുപോലെ ഓണം ക്രിസ്മസ് ഈസ്റ്റർ ഇതിനൊക്ക എനിക്ക് ലീവ്ള്ളു
ഓ അങ്ങനൊക്കെ ഉണ്ടോ യ്യോ ഭയങ്കര പാടല്ലേ ഈ വർഷ ഒരു വട്ടം മൂന്നുവട്ടം ഒക്കെ പോകുന്നത്
ശരിയാണ് ഭയങ്കര ബുദ്ധിമുട്ട് അതും നമുക്ക് ലീവ്മ്മ എപ്പോഴും തഴത്തൂടില്ല
അയ്യോ
വീട്ടിലോട്ടൊക്കെ പ എക്സാം കഴുമ്പ
ആ അതൊക്കെ വല്യ കഷ്ടമാ കേട്ടോ
ഉം പിന്നെന്നാ നി അവിടെ നല്ല ഒരുപാട് സ്ഥലങ്ങളില്ലിലൊക്കെ പോകാറുണ്ട്
ആഹ് ഞങ്ങള് ഒരുപാട് സ്ഥലം നമ്മള തെ കന്നടം മടു ഒന്നാമത് ഈ വെയിലും കൂടിയാ പിന്നെ തിരുവന്തപരം നൈറ്റ് ലൈഫ് അടിപൊളിയാ നമ്മളപ്പോ നൈറ്റ് മാത്രമ പുറത്തിറങ്ങാവറുള്ളൂ
ഓ നിങ്ങളുടെ അവിടെ മറ്റേ കോവളം ബീച്ചില്ലേ ഞാൻ അവിടൊക്കെ വന്നിട്ടണ്ടേ
ആഹ അത് കല്ല ബ ഈയിടെ ഒരു ഒട്ടകുണ്ട് അവിട ഒട്ടക കൊണ്ട് ആനയുണ്ട് ആ റൈഡിലൊക്കെ കേയറിയായിരുന്നു
ഞാൻ അങ്ങനെ അവിടെൊന്നും വന്നില്ല ഞാൻ നേരത്തെഈ എക്സാം ഒക്കെ തുടങ്ങുന്നതി കോളേജിലൊക്കെ നാ വന്നത് പ്ലസ് ടു ഒക്കെ പഠിക്കും
ഓ അപ്പയണ ഇപ്പ ഇവിടെ ആനയുണ്ട് ഒട്ടകുണ്ട് ഉ ഓ ദിനോസറിന ഇറക്കിയാല ന്ന് ആലോയ് ക്കാ പക്ഷെ സംഭവം സാധന ഇല്ലല്ലോ നമ്മള ഇന ഉണ്ടാക്കേണ്ടി വരും ഉം
ഞാാനിങ്ങെ റീലൊക്കെ കാണാറുണ്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളൊക്കെ
ആ് അവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രം ഉണ്ട് ഞാനൊരു ക്രിസ്ത്യനാണ് ന്നാലും നാമസ്വാമി ക്ഷേത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ബീനിലവരെ കുറിച്ച് അറിയാമോ
ഓ എനിക്ക അറിയത്തില്ല അവിടെ എന്താ ഞാൻ വന്നി ണ്ട് പക്ഷെ അവിടെ അമ്പലം അടച്ചിട്ടേക്കുായിരുന്നു ഒരു വട്ടം
ആഹ അത്ീ നല്ല ഇഴക്ക്ന്ന തുറത്തുള്ളൂ ഏതാ ഓ ട്ട ആഹ് ഈ ബീ നിലവരക്കകത്തന്ന് പറഞ്ഞാൽ അത് തുറക്കാൻ പേണ്ട നിലവറ തുറന്നപ്പോ തന്നെ അന്ന് കുറ സ്വർണ്ണവും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ കണ്ട കിട്ടിയത് മീനിലവരൽ ഇങ്ങനെ കുറ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്
ഉം പിന്നെ അവിടൊണെങ്കില് ഈ ആഹ്‌ സ്കേർട്ടും ഉടുപ്പും ഇട്ടോണ്ട് മാത്രേ കേറാൻ പറ്റത്തുള്ളല്ലോ
ഓഹ്‌ അങ്ങനത്തെക്കെ ആചാരങ്ങളുണ്ടോ അത് പിന്നെ എനിക്കറിയിത്തില്ല
നിങ്ങളെ അവിടെ ആയിട്ടല്ലേ ഈ കടയില്ലത്
അല്ല എനിക്കും വലിയ വിശ്വാസൊന്നും ഇല്ല പിന്നെ നമ്മക്ക് കേട്ട് ക്കയൊള്ളൂ ഞാൻ ക്രിസ്ത്യൻ ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ
ഞാനും അങ്ങനെ വല്യ വിശ്വാസ ല്ല ഇങ്ങനെ വെല്ലപ്പോഴൊക്കെ പോവാറുള്ളൂ അമ്പലത്തില് അങ്ങനെയൊക്കെ
എക്സാമിനൊക്കെ പോവോ പ്രാർത്ഥിക്കാനായിട്ട്
എക്സാമിനാണെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ പോകും ഇപ്പൊ ഇവിട ഇനി എടക്ക്ങ്ങനെ വല്ലപ്പോഴും
അ ഉം ഹും ഹും.
പിരീഡ്സ് അല്ലെങ്കിൽ പോകൂ ഇല്ലെങ്കിൽ പിരീഡ്സ് ആയിരിക്കുവാണെങ്കിൽ പറ്റത്തില്ലല്ലോ.
ഓഹോ
പിന്നെയാണെങ്കി എന്നും റൂമിലിര്ന്ന് ദിവസം പ്രാർത്ഥിക്കും രാവിലെ.
ഊം
പിന്നെ വീട്ടിലെല്ലാര്ടുത്തും പറയും പ്രാർത്ഥിക്കാൻ പറയും.
പിന്നെ നിങ്ങ ഏത് ഇഷ്ട്ടൊള്ള ദൈവേതാ? ഏറ്റവും ഇഷ്ട്ടൊള്ള ദൈവം ഏതാന്ന്? കൃഷ്ണനാണോ ശിവനാണോ അങ്ങനെ കറെ പേരുണ്ടല്ലോ
ക്ക്യ ങ്ങനൊന്നൂല്ല എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരു പോലാ.
ഏഹ്‌ സാധാരണ എല്ലാരും ഒരു ദൈവത്തിന്റെ പേര് പറയുന്നാണല്ലോ?
എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരു പോലാ.
ഉം ഊം
ഞാന് ഇങ്ങനെ. നിങ്ങടെയൊക്കെ ആഹ്‌ ആഘോഷങ്ങളൊക്കെ ഞങ്ങടെ വീട്ടിലും ആഘോഷിക്കും. മുസ്ലിങ്ങളുടെ ആഘോഷം.
അതൊക്കെ അവര് ചെയ്യോ?
ആഹ്‌
പിന്നെ അവരുടെ ക പെരുന്നാൾ അവര് നോയമ്പ്
ഉം
ഇപ്പൊ അവര് കൊടുക്കും ഒരു മുസ്ലിം വീടൊണ്ട് ഞങ്ങടെ വീടിനടുത്തായിട്ട്. അപ്പൊ അതൊക്കെ ഞങ്ങക്ക് കൊണ്ടതരുമ്പോ ഞങ്ങളതൊക്കെ കുടിക്കും എന്റെ അനിയത്തിക്കും എനിക്കും ഭയങ്കര ഇഷ്ട ആ
ഓഹ്‌ അത് കൊള്ളാം മുസ്ലിംസ് അടുത്തുണ്ടേ നല്ല ഫുഡ് കിട്ടും നമുക്ക്.
പിന്നൊണെങ്കി നിങ്ങടെ ആഹ് പെസഹ ആ ദിവസം ഇല്ലേ. നിങ്ങടെ അവ്ടെ ആ അപ്പോ ഒണ്ടാക്കി
ആഹ്‌ ആഹ്‌ അഹാ
കള്ളപ്പും ബീഫും വെക്കത്തില്ലേ?
ആഹ്‌ കഞ്ഞിയൊക്കെ ഒണ്ട് ഉച്ചക്ക് പള്ളീല്.
ഞങ്ങടെ അവിടേം വെക്കും അങ്ങനെ
വീട്ടിലോ?
പിന്നെ നിങ്ങള് കഴിഞ്ഞോസം. പള്ളില് പോകുമ്പോ ഞങ്ങള് അടുത്തൊരു അമ്മയുടെ വീട്ടില്. എന്റെ സേഫിറ്റക്ക് അടങ്ങി ഒതുങ്ങി പള്ളിക്ക് ഇങ്ങനെ കഞ്ഞിവെച്ച് കൊടുക്കും..
ഊം
അവര്ടെ സ്പോൺസർ ആയിട്ട്. അപ്പം ഞാൻ അവടെ പോയി ഏഹ്‌ പോകും അവര്ടെ
ആഹ്‌ അതൊക്കെ കൊള്ളാലോ സംഭവം.
ഉം
ആഹ്‌ കൊള്ളാം പരിപാടി നമ്മളത് അതൊക്കെ റെയർ ആയി ട്ട് ആൾക്കാര ഇങ്ങനെ എല്ലാം ആഘോഷിക്കന്നൊക്കെ പറയുന്നതെ.
ആഹ്‌ ഞങ്ങക്ക് അങ്ങനൊന്നുല്ല ഇവ്ടെല്ലാം ആഘോഷിക്കും.
നല്ലതാത്. ആ ന്നാ ശരി കേട്ടോ ആ ശരി ശരി ബൈ.